ആഹ കേക്കുന്നുണ്ടോ പിന്നെ എന്താണ്ട് വിശേഷങ്ങള്
വിശേഷം പ്രത്യേകിച്ചൊന്നുമല്ല പ്രത്യേകിച്ചൊന്നുമല്ല ആ മഴയൊക്കെ ഉണ്ട് ശ്ഹ്
പിന്നെ വേറെ ഞങ്ങളുടെ നാട്ടിലും ഭയങ്കര മഴ കുറെ നാള കൊണ്ട് മഴ ഇല്ലാതിരുന്നത് മഴ ഇല്ലാതിരുന്നിട്ട് ഇന്ന് മഴ ഇന്നലത്തെ തുടങ്ങി വരാ
ആഹ് ഇത് ഇവിടെ ഒന്ന് ഇരിട്ട് അടച്ചണക്ക ഇടക്കിയാണ്
ആണല്ലേ ഈ വർഷം മഴ കൊറവായിരുന്നല്ലേ ആ ഇന്ന് ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞതിന് ശേഷം ഭയങ്കര മഴയായിരുന്നു ഞൻ ഞാനൊന്ന പുറത്തു പോയിട്ട് വന്നതാ വരാൻ റോഡ് കൂടെ നടക്കാൻ വയ അത്രയും വെള്ളം
ഉം
ഉ
ഇവിടെ നണ്ട് സ്കൂളില് സ്കൂളില് അലാറം ഒക്കെ അടിച്ച്
ഓ മത അതെന്തിനാ അങ്ങനെ അടിക്കുന്ന ഓ ഓ ഓ അങ്ങനെ മഴയ വരുമ്പോഴേ അങ്ങനെ അടിക്കാറുണ്ടോ ആ അതിന് രപ ദിവസത്തേക്ക് മഴ പറഞ്ഞേക്കുവയാണ് മഴ പെയ്യ നിങ്ങ ഇപ്പൊ മഴ പെയ്യുമ്പൊഴേ വെള്ളം കേരുന്നെ ഏരിയ എങ്ങാണു ആന്നാ
ഇല്ല ഇല്ല
കൊഴപ്പൊന്നുവില്ല
ഉം
അങ്ങനെ കൊഴപ്പവുള്ള ഏരിയൊന്നുവല്ല. വേറെ ബുദ്ധിമുട്ടൊന്നുവില്ല മഴപെയ്ത പക്ഷേ പനി മഴക്കാലാവുമ്പോ അങ്ങ് പനിക്കാലവുവാണ്.
ആ അതാ ഇവിടുത്തൊക്കെ മിക്കവാറും ഉള്ളടത്തെല്ലാം പനിയ.
ആ അതാ പനി ഒരാൾക്ക് വന്ന ഒരു വീട്ടി ഒരാൾക്ക് വന്നാ ബാക്കി എല്ലാവർക്കും വരും ആ വൈറല ഹോസ്പിറ്റലിലൊക്കെ ചെല്ലാൻ വെയ്യാ
ഉം
പനിയാർണം അത് നമ്മള് ഈ ഹെൽത്ത് സെന്ററുകളൾ എല്ലാം കാരാണ് പിന്നെ വേറെന്താ വീട്ടില് വേറെ ആരൊക്കെയുണ്ട്
വീട്ടിൽ ഭർത്താവുണ്ട് മരുമോളു കൊച്ചുമൊക്കെയിണ്ട്.
പിന്നെ നിങ്ങള് ജോലിക്കാണോ പോവുന്നേന്ന് അതോ വീട്ടിനിക്കാണോ എന്താ ജോലിയുണ്ടോ ആണോ ആ ആ അങ്ങനെയിപ്പം പ്രിയദർശിനി വണ്ടിയിലാണോ ഇപ്പൊ പോവുന്നത്.
ആ ആന് ആന്ന്
തിരക്കുണ്ടോ അതിൽ
ആ ഇവ്ട്ന്ന് കേ
ആ ഞാനും ഇന്ന് ആ വണ്ടയിലിന്ന് ആദ്യായിട്ടാ ഞാൻ കേറുന്നത്.
ശൺ
ഉം ഉം തെരക്കൊന്നുവില്ലായ്ർന്ന് ഞാനൊരു പത്തുമണിയൊക്കെ ആയപ്പം പോയി.
ഉം
തെരക്കൊന്നുവില്ലായർന്ന് തിരിച്ച് വന്ന സമയത്തൊക്കെ വല്യ തെരക്കില്ല ഈ വർക്കിങ് സമയണ്ടല്ലേ ഈ ജോലിക്ക് പോവുന്ന വർക്കിങ് ടൈമിലൊക്കെ രാവിലെയും വൈകിട്ടും ഭയങ്കര തെരക്കാ. നമ്മുടെ വീട്ടിനടുത്തൂടെ കൂടുതലും ട്രാൽസ്പോർട്ടാണ് പ്രൈവറ്റില്ല നിങ്ങടെ ഏ ര്യയിലെങ്ങനാ പ്രൈവറ്റ് ബസ്സാണോ കൂടുതല് ട്രാൻസ്പോർട്ടാണോ ആഹ ബാക്കി എല്ലാം പ്രൈവറ്റ് ബസ് ആ ആ ഇപ്പം പ്രൈവറ്റ് ബസ്സ്കാര് സങ്കടവാണ് അവർക്ക് ആരും കേ അവരടെ വണ്ടീക്ക് ആഹാ അല്ല ഇപ്പോഴേ പ്രൈവറ്റ് ബസ്സുകാര് സങ്കടം പറച്ചിലാണ് അവരൊരു അവരെ അവരെ കാര്യം ഓർക്കുമ്പോഴ നമുക്ക് ഓർ കുമ്പോ സങ്കടവല്ലേ അവരെ കുടുംബം കഴിയണ്ടേ. ആഹ എല്ലാരും ഇപ്പ അങ്ങ് ഫ്രീ ആയോണ്ട് എല്ലാ ബസ്സ്റ്റോപ്പിലും ഇങ്ങനെ ആൾക്കാര് കാത്തിരിക്കുവാണ് ബസ്സ് വരാൻ വേണ്ടി വേറെ ബസ് വന്നാ കേറത്തില്ല അതിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്തു
പിന്നെ പിന്നെന്താണ് സ്പെ ഷ്യലൊക്കെ ഞായറാഴചയല്ലേയത് ഇന്ന് എന്താ സ്പെഷ്യലുണ്ടാ
ന്ന് വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്ന്
ഓ ആണാ അങ്ങനത്തെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കാണുവല്ലോ
ആ ഉണ്ടാക്കി ചിക്കനൊക്കെ മേടിച്ച് കറിയും വെച്ച് വറുക്കത്ത് പിന്നെ അടയൊക്കെ മേടി പായസൊക്കെ വെച്ച്
പോയ വിരുന്ന് കാരൊക്കെ
ആ അവര് പോയി അ വല്ലപ്പോഴും ഒന്നും വരുന്നല്ലേ
ആഹ് ആ ആ വെളി നണം വരുന്നതാണോ
ആവിളി തന്നെ
ആഹ ഉം അങ്ങനെ അങ്ങനെ അടപ്പായസ വെച്ചോ
ആ നമ്മളും അങ്ങനെ വെക്കാറുണ്ട് അട പായസ നിങ്ങള് പാലടയാ വെച്ച അതോ ശർ
ർക്കര വച്ച കൂടെ വന്ന കൊച്ചുങ്ങള്ൾ കഴിച്ചില്ല അവർക്ക് വെളുത്തതായിട്ട്
ഓ പാലട
ആ ഇത് ശർക്കാരടത് വലിയൊരു മേടിച്ച് കൊച്ചുങ്ങള്ക്ക് വെ യിരിക്കുന്ന പറയ വലിയർക്ക അത് ഇഷ്ടപ്പെട്ടു
ആഹ് ആഹ് ആഹ് ഉം പിന്നെ വേറെ എന്തോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നത്
വേറെ വീട് വെച്ച് ചീനി വെച്ച് തോരം വെച്ച്
ഓഹ്
പരിപ്പും പാ
ഓ സദ്യ അങ്ങനെ സദ്യ തന്നെ ഉണ്ടാക്കിയന്ന് പറയാം ഉം സദ്യണ്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ
ബിരിയാണി ഞാന് ഉണ്ടാക്കിയിട്ടില്ല അവര് അവള് ഉണ്ടാക്കും മരുമോള്
മോളുണ്ട് ആ മരുമോളുണ്ട് അതെ ആഹ് ഉം പിന്നെ വേറെന്താണ് വേറെ നിങ്ങള് മാമ്പഴ മാങ്ങയും ചക്കൊക്കെ കഴിഞ്ഞോ നിങ്ങൾക്ക്
അത് ഞങ്ങൾക്കില്ല അടുത്തൊക്കെ ഉള്ളവരൊക്കെ തരും
ആണോ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചക്കയും മാങ്ങേണ്ട് ചക്ക എങ്ങ് വീണ് വീണ് ചക്ക പാർ ക്കും വേണ്ടല്ലേ അത് കാരണം ചക്ക ഇങ് അടന്ന് വീണ് വീണ് ഭയങ്കര സ്മെല്ലാണ്
ഇവിടെ അടുത്ത ഒരു വീട്ടിൽ ചക്ക അരിയാൻ കുടു കൊടുക്കും ചക്കെ അരി അങ്ങോട്ട് കൊടുക്കും അവിടന്ന് ഞങ്ങ ഞങ്ങൾക്ക് ചിരി തരും ശ്ഹ്
ഓഹോ ഓ ചക്കയുടെ സീസൺ ആവുമ്പോഴേ ആഹ് ഒരു ചക്കയ്ക്ക് മുപ്പത്തഞ്ച് രൂപ വെച്ച് കൊട്
ആഹ് ഇപ്പ പത്ത് രൂപ ഉണ്ട് ഇപ്പം പത്ത് രൂപ ഉണ്ട് പത്ത് രൂപ ഉള്ള് ആഹ് അരിഞ്ഞേന് മുപ്പത്തഞ്ച് ആ അത് ഒരു ചക്കക്ക് പ
ഓ ആഹ് ആ ആ ആഹ് അതത്രേ ഉള്ളു നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് ഇരുപത് രൂപ വെച്ചായിർന്ന് എടുക്കുന്നത് ആഹ് അതെ നേരത്തെ ഇപ്പൊ പത്ത് രൂപ ആായിരിക്കും ഇപ്പ നമ്മള് ചുമ്മാതായാലും കൊടുക്കും ഇപ്പ നമ്മള് ആരേലും വന്ന് നട കൊണ്ട് പോയാൽ മതി എന്ന വിചാരിക്കുന്നേ ആ പഴുത്ത് വീണ്
എല്ലാ അട്ന്ന് വീണ് പോയിേ
ആർക്കും വേണ്ട ഇപ്പ നമ്മളും വീട്ടിലൊന്ന് കറി ചക്ക കൂട്ടാൻ വെക്കത്തില്ല ഇപ്പോഴ അങ്ങ് മഴയായോണ്ട്
ഞാൻ മാത്രേ കഴിക്കത്തോള്ളൂ വേറെ ആർക്കൊന്നും വേണ്ട
ഉണക്കായിരുന്നപ്പോ നമ്മള് ചക്കരി ശ ചക്ക ചിപ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുവായിരുന്നു ഉം ചക്ക ചിപ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചാ വെ തീർന്നു പോവും പെട്ടെന്ന്
ആഹ് ആ ആഹ് അതിപ്പോ എണ്ണ തോനെ വേണ്ടേ ഇപ്പം വെള്ളം കേയറിയത് തന്ന്പഴേ എണ്ണ വേണ്ടേ തോന്നെ
അല്ല
ഇപ്പൊ കൊള്ളത്തില്ല ആ ഇതല്ലേ കണ്ടിന്ന് നൂറ്റി നാപ്പത് രൂപേന്നോ കണ്ട ല്ല ആ അതെ അതെ ഇത്രണ്ട് പൈ മേടിച്ചോണ്ട് വന്ന് അരക്കിലോ എങ്ങാണ്ട് വിരുദാരൊക്കെ ആ
ആഹ് ഹ ഹ നമ്മള് ചിപ്സ് അങ്ങനെ വേടിക്കാറൊന്നുല്ല വേടിക്കുന്ന എന്നുവേ എണ്ണയൊക്കെ നല്ലതാണൊന്നും അറിയത്തില്ലല്ലേ അതുകൊണ്ട് നമ്മള് അങ്ങനെ ചി ണ്ടാക്കത്ത ഉള്ളു ഓഹ് ആഹ് അങ്ങനെ പഠിച്ച ആഹ് നമ്മളും വെളിച്ചെണ്ണയില് നമ്മള് ഏത്തക്ക ഉണ്ടല്ലേ ഏ ത്തക്ക്യേടെ ചിപ്സ് ഉണ്ടാക്കും. ഓണോക്കെ ആവുമ്പം അത് ഭയങ്കര ഇഷ്ടല്ലെ എല്ലാർക്കും ഓണം. ആഹ് ഇപ്പൊ ഏത്തപ്പഴത്തിനും വില കൂടി. അമ്മള് ഇ ഏത്തപ്പഴം ഏത്തക്ക ഏത്തക്കാ വില കുറഞ്ഞിരുന്ന സമയത്ത് നമ്മൾ വേടിച്ച് ചിപ്സ് ഉണ്ടാക്കു ആയിരുന്നു.
ഉം
പിന്നെ വേറെന്താണ് വിശേഷം? നമുക്ക് നമ്മള് മാങ്ങ ഉള്ള സമയത്തെ മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ വെക്കു ആയിരുന്നു. ഇഷ്ടാന്നാ
ഏഹ് ഇഷ്ടം തന്നെ പക്ഷെ മാങ്ങ ഇല്ലല്ലേ.
മാങ്ങ ഇപ്പോ കടയിലൊക്കെ ഇഷ്ടം പോലെ വെ
കടേല്ണ്ട് ആഹ് കടേലെ മാങ്ങയൊന്നും കൊള്ളത്തൊന്നുംല്ല.
ഉം പക്ഷെ ഇപ്പൾത്ത്ത്തെ കൊള്ളാം. ആദ്യൊക്കെ വരുന്നതായി ഈ മരുന്നൊക്കെ കു കത്തി വെച്ച് വരുന്നതും ഒക്കെ ഇപ്പ സീസൺ ആയി കഴിഞ്ഞാ പിന്നെ അയിന്റെ ആവശ്യം ഇല്ല ല്ലേ. പിന്നെ നമ്മള് വെളയിൽന്ന് മേടിച്ചോണ്ടോരുന്ന മാങ്ങയെ
എഹ് ആഹ് ശരി ന്നെലെ യാരു വലിയൊരു മാങ്ങ വേടിച്ചോണ്ടു വന്നു. അച് കടുമാങ്ങ ഇടാനായിട്ട് അത് കൊള്ളാര്
ആഹ് പച്ച മാങ്ങ
ഉം പച്ച അത് വന്നവരു എല്ലാവരുക്കു ഇഷ്ട്ടപെട്ട
ച്ച് നല്ല പുളു
പ്രത്യേക ഒരു മണൊ ഉണ്ടായിരുന്നു.
ആഹ് മണോ പള്ള മാങ്ങ ആഹ് സത്യാണ്. നമ്മളിപ്പ മേടിച്ച വാങ്ങേ ഒട്ടും പുളിപ്പില്ല. പച്ച മാങ്ങ അച്ചാറ് ടാം മേടിച്ചതാ. നമ്മള് പിന്നെ ഞങ്ങള് മാങ്ങ ഉണക്കി വെക്കും സീസൺ ആവുമ്പോഴേ മാങ്ങാനണ്ട സീസൺ ആവുമ്പോ മാങ്ങ ഇങ്ങനെ ഉണക്കി വെക്കും മാങ്ങ ആഹ് നമ്മള എനിട്ട് പിന്നെ മാങ്ങയൊക്കെ ഇല്ലാത്ത സമയത്ത് നെത്തോലിയൊക്കെ കി ട്ടുമ്പും അയ് കറി വെക്കും പിന്നെ അല്ലാത അ
ഉം അച്ചാറിട്ട ആർക്കും വേണ്ട
ആഹ് നമ്മുക്ക് ഇഷ്ട്ടാ അത് അച്ചാറിട്ട കേടാവാതിരിക്കുകയും ചെയ്യും
ആഹ്
പുളിഞ്ചിക്ക ഉണ്ടല്ലോ പുളിഞ്ചിക്ക എന്ന് പറഞ്ഞാൽ അറിയാമോ
പിന്നെ അത് അറിയാ
ആ പുളിഞ്ചിക്ക അതും ഞങ്ങൾ ഉണക്കി അച്ചാറ് ഇടും
ഉം അത് ഉണക്കിയ അച്ചാരിട്ടാ കൊള്ളത്തില്ലത്
കൊള്ളത്തില്ല കൊള്ളാത്തതല്ല അത് ശരിക്കും ഉണങ്ങാത്തത് കൊണ്ടാണ് കൊള്ളാത്തത്
നല്ലതുപോലെ ഉണങ്ങിയതാ ഇവിടെ ഇരിപ്പുണ്ട് ഇതേ ഇരിക്കുന്നു അച്ചാറിട്ടാ ഇവിടെ ആരും കൂട്ടത്തില്ല ഇവിടെ ആരും കൂട്ടത്തില്ല അവരെ
ആഹ് ആഹ് ഞങ്ങക്കത് ഭയങ്കര ഇഷ്ട്ടാ അത് പക്ഷെ നമ്മളെ ഒ തിരിട്ട ഉണയ്ക്കാലും ഉണങ്ങി വരുമ്പോ ഒരു ശകലെ ആ ഉള്ള എത്ര നാള് വേണേലും കേടാവാതിരിക്കും നമ്മുടെ വീട്ടിലുണ്ടത് ശരി എന്നെന്നാ ഞാൻ പിന്നെ വിളിക്കാം ശരി ഓക്കെ
പിന്നെ